ഹലോ
ആ ഹലോ
ആ കേക്കാവോ
ആ കേൾക്കാം
പിന്നെ ശബ്ദം ഒന്നു കൂട്ടട്ടെ ആ പറഞ്ഞോ പറഞ്ഞോ
എന്തു
ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം
വിശേഷം നല്ല സുഖം
സുഖം അയ്ശെരി എടാ മറ്റേ ഇവിടല്ലയോ ഞാൻ അയചന്ന റീല് കണ്ടായിരുന്നോ
ആ കണ്ടായിരുന്നു
ആ അത് നമ്മക്ക് ഒന്ന് ഓർഡർ ചെയ്താ കഴിച്ചാലോ
ആ കഴിക്കാം
ഇന്നലെ എപ്പോ അങ് വീട്ടിൽ ചെന്ന്
ഇന്നലെ ഇന്നലെ നാലരയായപോ വീട്ടി വന്നു
നാലരെ ല്ല അവൻ മെസ്സേജ് ഇട്ടോ അഭിനവ
ഇല്ല
അയ്ശരി പിന്നെ ഇനി അടുത്ത പെരുന്നാളൊക്കെ എന്നാ
അത് ഇനി അടുത്ത വർഷം
അടുത്ത വർഷേഒള്ളോ ചെറിയ പെരുന്നാളൊന്നുല്യോടാ
അടുത്ത വർഷം
അടുത്ത വർഷം, ഉം പിന്നെ പിന്നെ പറയൂ എന്തേലും പറയൂ, ഞാനേ നിനക്ക് മറ്റേ ഫോട്ടോ അയച്ചു തരാ അന്നൊ എടിറ്റെയ്തു തർണേ
ആഹ്‌ അത് ചെയ്തു തര
എടാ എനിക്ക് സ്റ്റോറി ഇടാൻ വേറൊരു ഫോട്ടോ നീഎഡിറ്റ് ചെയ്ത് തരാവൊ
എന്തുവാ
എനിക്ക് ഒ സ്റ്റോ ഒരു സ്റ്റോറി ഇടാൻ വേറൊരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് തരാവൊ
ആഹ്
എന്താ
ആഹ്‌ എങ്ങനെ ചെയ്തു തരാം
ആഹ്‌ ചെയ്തു തരണം ഉം എട ഞാൻ മാത്രം എന്തേലും പർഞ്ഞാ പോരാ നീ എന്നോടൂടെ പറ
എന്ത് പറയാൻ രാവിലെ എന്തോ കഴിച്ച് മോനെ
ഹലോ
ആഹ്
എന്തേലും പറടാ
എന്തുവാ ഇന്നൽത്തെ കളി കണ്ടായിരുന്നോ
ആഹ്‌ ഇന്നൽത്തെ കളി ആ അതിനെ പറ്റി പറയാം അഹ് അളിയാ അപ്പൊ അർജന്റീന ജയിച്ചില്ലയോ ഉം അത് കൊള്ളായിരുന്ന്ല്ലയോ
ഉം നല്ല കളിയായിരുന്നു
ഈജ് ഈജിപ്റ്റ് സൂപ്പർ കളിയായിരുന്നോ
ആഹ്‌ ഈജിപ്റ്റും ഭയങ്കര കളിയായിരുന്നു ഫസ്റ്റവര് രണ്ട് ഗോളടിച്ച്. ഫസ്റ്റവര് രണ്ട് ഗോളടിച്ച്
ആദ്യമെന്നെ
തട്ട് തിരിച്ച് മൂന്ന് ഗോളങ്ങോട്ടടിച്ച് ആഹ് പതിമൂന്ന് മിൻറ്റിലാ മൂന്ന് ഗോളും വന്നത്
എന്തു അവ സാന പതിമൂന്ന് മിൻറ്റിലാന്നോ മൂന്ന് ഗോള് പോടാ ആഹ് എന്നിട്ട് ഏഹ് അട്ത്തെയാ
അട്ത്തെ എന്തുവാ അവന്മാരിക്ക് ഒര് പെനാൽറ്റി ഉണ്ടായിരുന്നു ആഹ് ഫസ്റ്റ് അവന്മാര് ഒര് ഗോളടിച്ച് ആഹ് ഇന്നെട്ട് പിന്നെ അർജന്റീനെക്കൊര് പെനാൽറ്റി കിട്ടി
ഏഹ്
അത് മെസ്സി അടിച്ച് വെളിക്കളഞ്
ആഹ്
എന്നിട്ട് പിന്നെ കൊറച്ച് കഴിഞ്ഞപ്പോ അവമ്മാര് വീണ്ടും ഒര് ഗോളടിച്ച്
ഉം ഈജിപ്ത്‌ന്ന് ആരാ അടിച്ചെത്? ഈബിജി ഈജിപ്തിന്ന് ആരാ അട്ച്ചെ?
ജിപ്റ്റീന്ന് ആഹ് ഏത് ഏതൊര്ത്തെൻ
ആഹ് എവ്ട്ന്നാ?
അഹ് പറയാം, ന്നെട്ട് പിന്നെ അവമ്മാരൊരു ഗോളടിച്ചാ അത് ഫൗൾ അർജന്റീനയോട്വര് ഫൗൾ ചെയ്തോണ്ട് ആ ഗോള് കളഞ്ഞ്, പിന്നെ പിന്നേം അവന്മാര് വീണ്ടും ഒര് ഗോളട്ച്ച് അങ്ങനെ അവന്മാര് രണ്ട് ഗോൾ അടി
ഏഹ്
ആഫ് ടൈമ് കഴിഞ്ഞ് ഒര് എഴുവതാം മിൻറ്റ് എഴുവത്തൊൻമ്പതാം മിൻറ്റ് ആയപ്പം ഒര് ഗോളട്ച്ച് അർജന്റീന, പിൻ ന്നൊര് എമ്പത്തിമൂന്നാം മിൻറ്റ് ആയപ്പം അർജന്റീന അട്ത്ത ഗോളും അട്ച്ച്
ഉം ഉം
എന്നിട്ട് പിന്നെ എന്തുവാ? തൊണ്ണൂറാം മിൻറ്റിൽ അട്ത്ത ഗോളും അട്ച്ച്
എഹ്
കളി എയിച്ച്
ആഹ് ഹാ ആരെ ഇന്ന് എത്ര ആരൊക്കെ അട്‌ച്ചെ മെസ്സി
മെസ്സിയും റൊമേരോ പിന്നെ ആരാ
റെമോര അല്ല റെമോരിയോ
റൊമേരോ
ആഹ്
പിന്നെ ആരാ?
പിന്നെ ആരാ?
ഓ ഇപ്പേ മറന്ന് കളാ
അപ്പം അത്യുഗ്രം കളിയായിരുന്നില്ലയോ
ഉം നല്ല കളിയായിര്ന്നു ഞാൻ തോക്കു എന്നും പറഞ്ഞ് കടന്ന് ഒ ങ്ങാൻ പോയതായിര്ന്നു പക്ഷേ കൊറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോ കളി അങ്ങ് കേറി
എല്ലാരും പങ്കരാ കളിയായിരുന്നില്ലയോ?
ഉം ലാസ്റ്റ് മിൻറ്റ് ഭയങ്കരം കളിയായിരുന്നു
എടാ ആദിത്യന് സഞ്ചയനത്തിന് വിളിച്ചാ നീ പോവോ?
ക്ലാസ് ഒണ്ടെ പോകത്തില്ല
ക്ലാസ് ഉണ്ടെ പോകത്തില്ല അപ്പം അവൻ അവൻ മേസെജ് വല്ലോം അയച്ചോ?
ഇല്ലാ അന അനക്ക് അയച്ചോ?
ഓ ക്ക് ഓൺലൈനിൽ വന്നിട്ടുണ്ട് ഞാ പിന്നെ ചോറ് കഴിച്ചെടാന്ന് ചോദിച്ച് കഴിഞ്ഞാ അവെന് കളിയ്ക്കുംന്ന് വിചാരിച്ച് പിന്നെ ചോ ക്കാൻ പോയി ഇല്ല
ഹും
ഉം പിന്നെ
പിന്നെന്ത?
പിന്നെ ഇനി അടുത്ത കളി ആരടകൂട
ആതറയാം കൊളംബിയാട്ട
കൊളംബിയോ കൊളംബിയോ എങ്ങനെ സൂപ്പർ ടീമാണോ? ഫ്രൻസോയ്ട്ട് വന്ന് കഴിഞ്ഞാ നമ്മളെന്താലും പുറത്താവും.
ഏ അങ്ങനെ പറയാൻ പറ്റത്തില്ല.
ഏ?
അങ്ങനെ പറയാൻ പറ്റത്തില്ല.
എന്തടാ?
അങ്ങനെ പറയാൻ പറ്റത്തില്ലടാ
ഇല്ല പോടാ ഫ്രാൻസിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ടീം ഇപ്പൊ ഈ വേൾഡ് കപ്പിൽ ഇല്ലെന്നാ
ഏ
ന്മാര് പടക്ക ടീം ഇല്ലോമാര് കൊ കൊളംബിയ എങ്ങാണ്ട സൂപ്പർ ടീം ആണോ?
കൊളമ്പിയ അത്യാവശ്യം നല്ല ടീമാ പക്ഷെ അർജന്റീനോടെടെ കളിക്കൻ വന്ന കൊളംബിയോ തോക്കുമായിരിക്കും.
ആണോ അപ്പൊ കൊള്ളത്തില്ലമാരില്ലേ ആ ഈമാരി മെസ്സിയെ കൊണ്ട് ഗോളടുപ്പിക്കാൻ നോക്കുന്നുണ്ടോടാ.
കൊളംബിയെ തോക്കുവന്ന് പറയാൻ പറ്റത്തില്ല ഈ ഇന്നലെ ഈജിപ്റ്റ ആയിട്ടുള്ള കളിയില്. ഞാൻ കരുതി ഈജിപ്റ്റ് ജയിച്ചന്നു. ഉം പക്ഷെ ചിലപ്പോ ജയിക്കും ചിലപ്പോ തോക്കും പറയാൻ പറ്റത്തില്ല.
നീ പണ്ടമാര് എല്ലാരുട നോക്കി കഴിഞ്ഞാൽ കളി ജയിക്കനുള്ള ഇമ്മാര് ഈ എങ്ങനൊലും മെസിയെ കൊണ്ട് ഗോളടുപ്പണം എല്ലാവര മെസ്സിക്ക്ത് കൊട്ത്ത് മെസിയെ കൊണ്ട് ഗോളടിപ്പിക്കൻൽക്കും അതാ ഇമാര ഈ കന്ന ഇമാരെ എല്ലാ ഫോമിൽ എല്ലാവരും അടിക്കാൻ വേണ്ടി ശ്രമിച്ചായിരുന്ന കളിയൊക്കെ എപ്പോഴ ജയിക്കയിരുന്നു.
എല്ലാ പന്തടുത്തിട്ട് മെസ്സിയുടെ കയ്യിലോട്ട മെസ്സിയല്ലപ്പോ അടിച്ച വെളിയിലോ അല്ലെങ്കി മെസിയിടെ കയ്യിൽ പന്ത് കിട്ടിയ പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് വളഞ്നിന്നിട്ട്
പോർച്ചുഗലും ബ്രസീലും ഔട്ട് ആയത് ഭയങ്കര വിഷമായി പോയടാ
ഉം
നീ ഹ മ് പിന്നെ വേൾഡ് കപ്പ് അടുത്ത ഇനി ഏതാ ആരൊക്കെയ ഇനി അടുത്ത വരുന്ന മാച്ച് ഏതാടാ?
ആഹ് അറിയതില്ല. ഇന്നുണ്ട് ഇന്ന് രാത്രിയുണ്ട്. അറിയത്തില്ല അർജന്റീന
എന്ന ഈ പതിനാറാംന്തി വരെങ്ങാടല്ലേള്ളു കളി?
ആഹ് ജൂലൈ പത്തൊമ്പതാ തോന്ന് പത്തൊമ്പതാ തോന്നുന്നു.
ആ പത്തൊമ്പന്നോ?
ആന്ന് തോന്നു
പെട്ടെന്ന് തീരുന്നില്ലേ വേൾഡ് കപ്പ്‌?
ആഹ്
അഹ് മാര്
ആഹ് പിന്നെ ഞാൻ ഇന്ന് രാവിലെ എന്താ എന്തന്ന് കഴിച്ചേ ആ കഞ്ഞിം പയറ കഞ്ഞിം പയറാ കഴി ച്ചേ നീ എന്താ കഴിച്ചേ?
ഒന്നും കഴിച്ചില്ല ഞാൻ എഴുന്ന ഇല്ല ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ കുറച്ച് നേരേആയുള്ളൂ.
നീ ഇത്ര നേരം കിടന്നുറങ്ങുവാണാ ഉത്തരവാദിത്തം ഉള്ളോനല്ലായിര്ന്നോ
ഞാൻ ഇന്ന് ഇന്നലെ ഞാൻ എട്ട് എട്ടരായപ്പോഴാ എണീച്ചത് ഇന്ന്.
ആഹ്
സാധാരണയൊക്കെ രാവിലെ പോണ്ടോണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയായി കടന്നപ്പോ ഒരു മണി ആഹ് ഉണ്ട് ഉണ്ട് ആഹ് നിങ്ങടെ അവടെ പെയ്തൊ
ഇത് സ്പീക്കറിലാന്ന് കേൾക്കാൻപറ്റുന്നേ അതോ ചെവി വെച്ചാ മാത്രേ കേൾക്കാ പറ്റത്തള്ളോ
രണ്ടും കേൾക്കാൻ പറ്റും ഞാനിത് ചെവി വെച്ചേക്കാ
പക്ഷേ എനിക്ക് സ്പീക്കറ് എങ്ങനെ ഇടണ്ടേന്ന് എനിക്കറിയത്തില്ല
ഉം
ആഹ് പിന്നെ എന്തൊന്നാ ആഹ് ഇന്നലെ എത്ര മണിക്കാ കിടന്നുറങ്ങിയേ
ഇന്നലെ ഒരു മണി പന്ത്രണ്ടേ പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയി
ഇന്നലെ ഒമ്പത് മണിക്കെറ്റ കിടന്നുറങ്ങി
ഉം
പിന്നെന്തുവാ
പിന്നെ
നീയിപ്പോ ഇതുവരെ ഫുഡ് കഴിച്ചില്ലല്ലേ
ഇല്ല ഇഡലിം സാമ്പാറും ആണെന്ന് തൊന്നുനു ഇഡലിയും സാമ്പാറും ആണെന്ന് തോന്നുന്നു ഇവിടെ
ആഹാ ഇഡലി സാമ്പാറും ഇന്നലെ കൊണ്ട്പോയ ചോറെപ്പം കഴിച്ചു
വൈകിട്ട് ഇവിടെ വന്ന് കഴിച്ച്
വീട്ട് വന്നപ്പോ തന്നെ എടുത്ത് കയിച്ചോ
ആഹ്
അപ്പൊ നീ രാത്രി ഒന്നൂടെ കഴിച്ചില്ലയോ
രാത്രി
ഒന്ന് പിന്നെം കയിച്ചില്ലയോ
ആഹ് കയ്ച്ച്
ആഹാ കഴിച്ചിട്ടും കഴിച്ചിട്ടും എന്താടാ നീ വളരാത്തെ
അറിയത്തില്ല മോനെ
നമക്ക് എടാ പറ്റില്ല എന്തന്നെ ഈ നമക്ക് ഈ അടൂരിന്ന് കായംകുളത്തോട്ട് ഭയങ്കര ദൂരമുണ്ടോ
ആഹ് ഉണ്ടെന്ന് തോന്നുന്നു
ഏർ നല്ല നല്ല മോണ്ടില്ലോ ഇന്നലെ നമ്മള് എട്ട് കിലോമീറ്റർ നടന്ന് എട്ട് കിലോമീറ്റർ
ആര് പറഞ്ഞു
ആഹ് ഇവടുത്തെ ചേട്ടനൻ പറഞ്ഞ് നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് അവരെ വീട് വരെ എട്ട് കിലോമീറ്റർ ഉണ്ടന്ന്
അഅ് ചുമ്മാതാ എന്നിട്ടരു ഗൂഗിളി കാണിച്ച് മൂന്ന് കിലോമീറ്റർ ആണല്ലോ
മൂന്ന് കിലോമീറ്റർ ഒന്നുമല്ല അത് എന്തായാലും നിക്ക് നൂറ് ശതമാനം ഉറപ്പാ എടാ ഈ ചെറുവയികെ കഴിഞ്ഞു പോണോടാ ചെറുപൊക ജംഗ്ഷൻ മറ്റല്ല അവിടെ ആരിന്ന് നമ്മളിങ്ങെ വന്നപ്പോര് തിരിയാൻ പറഞ്ഞില്ലേ അവടാ ചെറുപോയികാ ആഹ് പിന്നെ അങ്ങോട്ട് പോകുന്നത് പിന്നേ പോണ്ടായോ
ആഹ്
അതുവഴി വന്ന അതായിരുന്നു അതുവഴി ഏകദേശം നാല് കിലോമീറ്റർ നാലോ ഏഹ് മൂന്നാം ണ്ട ഉള്ളതായിരുന്നു അപ്പൊ അങ്ങനെയാണ് പാവം അണ്ണൻ ഉം
നാളെ ഇനി പോവണ്ടായോ പഠിക്കാൻ
നാളെ പോണോ
പിന്നെ പോകണ്ടേ
ഇന്നെടാ ഈ അറ്റൻസ് എടുകൂടാ
എടാ എടുക്കും
എടുക്കോ പിന്നെ നീ സപ്ലി മാനേജർ അഡ്മെന്റ് കഴിഞ്ഞിട്ട് അറ്റൻസ് ഉള്ളൂന്ന്
അത് ആരാ ആരാ പറഞ്ഞു ആസിഫ് ങ്ങണ്ടായിരുന്നു ആഹ് അല്ല അഭിനേവം എ തോന്നു പറഞ്ഞു അവൻമാരുടെ ക്ലാസ്സില്
എടാ അപ്പ അത് ആണോ കറക്റ്റ് ആണോ
അത് അത് കുഴപ്പമില്ല ഇനി എനിക്ക് നമ്മളെ കാണിക്കാൻ വേണ്ടി ചുമ്മാ എടുക്കുന്നതാണോ ആർക്കറിയാം
എന്നാൽ നിന്റെ ഒരു ഊഹത്തിൽ പർഞ്ഞെ
അറ്റൻഡൻസ് എടുക്കുവായിരിക്കും
അയ്യോ ഫ അപ്പോ ഇന്ന് പോണ്ട കാര്യങ്ങള കെ എസ് ആർ ടി സി കേറി പോവാരുന്നു ഞാൻ വനിച്ച് ഈ അഭിനവ് അങ്ങനെ പറഞ്ഞോണ്ട എനിക്ക് ഇതായത് ഞാ അതാ പോവാഞ്ഞത് ഏഹ്
ഒരുസല്ലേള്ളൂ നൂറ് ശതമാനത്തീന്ന് തൊ തൊണ്ണൂറ്റി ഒന്ന് ഏഹ് അങ്ങനെ പറയല്ലേ
ആന്തൂറാ
എന്ത്‌വാ കൊറെസം എടുക്കുന്നു
ആഹ് സടുക്ക നീ ആഹ് ടൈം എത്രായായെന്ന് നോക്ക്യേ കന്ന കട്ടൈതോ കട്ടൈതോ ല്ല ഞാ കട്ടയ്യ ഞാകട്ടെയ്യ
ആഹ് ശെരി ശെരി ഉം